ഓ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
ആഹ് ഇങ്ങനൊക്കെ പോകുന്നു സുഖമായിട്ട് പോകുന്നു അവിടെ എന്തൊക്കെയാണ് വിശേഷം കൊറെ നാളായല്ലോ കണ്ടി
അതെ അതെ കുറച്ച് ബിസി ആയിരുന്നു ഒരു ബിസിനെസ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ് താലോ എന്നുള്ളരു ചിന്തയിലായി രുന്നു അതിനുള്ള ഓട്ടോ ഒക്കെ ആയിരുന്നു ഉം ഇപ്പൊ അതെല്ലാം കൂടെ പെട്ടന്ന് അതെയിപ്പൊ അങ്ങനെ പെട്ടന്നങ്ങ് സ്റ്റാർട്ട് ചെ ചെയ്യാ എന്നുള്ള മനസ്സിൽ കണ്ടാലു പെട്ടെന്നമക്ക് ഇപ്പൊങ് ചെയ്യാൻ പറ്റത്തില്ലല്ല അതി നതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണ്ടായൊ ഒരു പെർമിഷനും അതായതൊക്കെ ചെയ്യണ്ടായോ
അതെ അതെ ആഹാ പിന്നെ എന്താണ് എന്താണ് എന്താണ് പ്ലാൻ ചെയ്യുന്നത്
തട്ടുകട എന്നുള്ളരു രീ തിയാണ് നമുക്ക് രാവിലെ ഉച്ചക്ക് വൈകിട്ട് ഇപ്പ അതാന്നല്ലോ ഇപ്പം മുന്നിൽ നി
അതെ വാഹു നൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടള്ളൊരു സംഭവണ് തട്ടുകടയില ദോശ
അതെ അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും മെയിൻ ആയിട്ടും അതൊക്കെയാണ് നമ്മുടെ മെനുവിൽ ഉൾ പ്പെടുന്നത് നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ നമ്മള് മലയാളികൾ മറന്നുപോയ നാടൻ ഭക്ഷണങ്ങളാണിപ്പോ അതിനകത്ത് ആ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്ത പണ്ടത്തെ മ ആ ഫുഡുകളൊക്കെ കൊണ്ടുവരാന്നുള്ളൊര് ചിന്തയിലാണ്
ഉം അതെ അതെ പിന്നെ വേറെന്തൊക്കെയാണ് പ്ലാൻ ഫുഡ് വേറെ എന്തൊക്കെയാണ് ഉൾപ്പെടു ത്ത്ന്നത്
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം യാത്ര പോയിട്ട് വരുന്നവരൊക്കെ വിശന്ന് വരുന്നവർക്കൊക്കെ ഒരു ആശ്വാസം എന്ന് എന്നുള്ള നിലയിലൊര് രാ രാവിലത്തെ ദോശ ചമ്മന്തി പിന്നെ തട്ടുകട സ്പെഷ്യൽ ദോശയൊക്ക അറിയാലോ നല്ല തട്ടി പുട്ട് ദോശ ചമ്മന്തി അതെ വർത്തരച്ച ചമ്മന്തി അതൊ ക്കെയാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പം പ്രിയം അതിനോടാണല്ലോ പണ്ടത്തെ ഫുഡ് നല്ല സാദിശ് നല്ല ചൂടോടെ നമ്മുടെ പ്ലേറ്റില് നമ്മുടെ ഒരു ത് രണ്ട് ദോശീ ചമ്മന്തിയും പിന്നെ ഒരു ഓംലെറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പം ആ
ഓ പിന്നെ അല്ലാതെ നമ്മക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടരു കാര്യം ഇപ്പൊ എൻഎസ് സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മള് എത്ര എത്ര മറ്റ് വേറെ എവിടെ പോയി കഴിച്ചാലും നമുക്ക് തട്ടുകടയിലുള്ള ദോശയുടെയും സാമ്പാറിന്റെയും ചമ്മന്തിയുടെ ഒക്കെ രുചി ഒരിക്കലും നമ്മള് വായിന്നു പോത്തതേ ഇല്ല അത് വളരെ നല്ലൊരു കാര്യയിരു എന്തായാലും സ്റ്റാർട്ടപ്പില് ഏറ്റവും നല്ലൊരു തീരുമാനം തന്നെയാണിത് നമ്മള് വെറുതെ വീട്ടിലിരിക്കേണ്ടല്ലോ നമ്മള് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് ഏറ്റവും നല്ലൊരു കാര്യം നമ്മൾ മറ്റുള്ള സ്ത്രീകൾക്ക് നമ്മളതൊരു മോട്ടിവേഷൻ ആവുകയാണ് അതെ നമ്മളെപ്പോലെ ഇപ്പോ തൽക്കാലം നമുക്ക് മറ്റു ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നമ്മളെപ്പോലെ ഒരുപാട് പേര് ഇതേപോലെ വീട്ടിൽ തന്നെ ആയിട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഇതൊക്കെ ഒരു മോട്ടിവേഷൻ ആണ് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത്
ഇത് ഞങ്ങളൊരു കൂട്ടം സ്ത്രീകളുടെ ഇപ്പം സ്ത്രീകളുടെ മുൻ അവരുടെ ഉന്നതിയിലേക്ക് വേണ്ടി നമ്മളൊരു കൂട്ടം കുടുംബശ്രീ ആൾക്കാരാണ് ഇത് ചെയ്യാൻ തീരുമാനിച്ചതേ കിണറ് അപ്പൊ രാവിലത്തെ നിനവില് നമ്മള് ദോശയും ചമ്മ പിന്നെ കാടമുട്ട നമ്മുടെ ഒരു കാടമുട്ട പത്ത് കോഴിയുടെ ആ ഗുണം നൽകും എന്ന് പറയുന്നോൺക്ക്‌ കാടമുട്ടയാണ് മെയിന ആയിട്ട് നമ്മള് രാവിലത്തെ ബ്രേക്ഫാസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കാടമുട്ട റോസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് ആ പിന്നേ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പുതിയൊരു ഡിഷ് ആണ് കാന്താരി മുളക് അതായത് കാന്താരി ചമ്മന്തിയൊക്ക ഏ കൊച്ചുള്ളി പിന്നെ വെളുത്തുള്ളിയൊക്കന്ന് ചതച്ച് കാന്താരിയൊക്ക ചതച്ച് നല്ല മഞ്ഞ മുളക് പൊടിയും ഉപ്പ് ഇതൊക്കെ ഇട്ടന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മുട്ട പുഴുങ്ങിയ മുട്ട രണ്ടായിട്ടൊന്ന് പൊളന്ന് അതിനകത്തേക്ക് ചമ്മന്തി കൂടെ വെച്ച് നല്ല നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ആണ് അതൊന്ന് ട്രൈ ചെയ്ത് ഇപ്പ നമ്മള് തുടങ്ങുമ്പോ ഒന്ന് ഞങ്ങളടുത്തോട്ടൊക്ക ഒന്ന് വാ
പിന്നെ അല്ലാതെ തീർച്ചയായും തീർ തീർച്ചയായും വരും എനിക്ക് ഇപ്പോ തന്നെ എനിക്ക് ക്യൂരിയോസിറ്റി കൊണ്ടിട്ട് ഇപ്പ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് ഞാനും വെയിറ്റ് ചെയ്തിരിക്കാണ് എന്തായാലും നല്ലൊരു തീരുമാനമാണ് നല്ല രീതിയിൽ തന്നെ വളരട്ടെ മറ്റുള്ളവർക്കും പ്രചോദനമായി തന്നേ മുന്നോട്ട് പോ ഇപ്പം ഞാനിപ്പം ചിന്തിക്കുന്നേന്ന് വെച്ചാല് ഞാന് ഇതേപോലെ വീട്ടിൽ തന്നെ ഇരിക്കാതെ എന്തെങ്കിലും ജോബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സോ ഒക്കെയാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് പണ്ടേ അറിയാല്ലോ എനിക്ക് ടീച്ചിങ്ന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ് മുള്ളൊരു പ്രൊഫഷനാണ് നമ്മളുടെ ഈ ടീച്ചിങ് എന്ന് പറഞ്ഞ നമ്മുടെ സമൂഹത്തില് ഏറ്റവും മഹത്തായിട്ടുള്ളരു ഉത്തരവാദിത്വവും മറ്റുള്ളൊരു തൊഴില് തന്ന നമ്മുടെ ടീച്ചിംങ് എന്ന് പറയുന്നത് അപ്പം ഒരു വിദ്യാർത്ഥിയുടെ അറിവും വ്യക്തിത്വവും എല്ലാം രൂപപ്പെടുന്നത് രൂപപ്പെടുന്നതില് നമ്മൾ അധ്യാപകർ വിലയുണ്ട് ഞാൻ പണ്ടേ വീട്ടിൽ ഹോം ട്യൂഷൻ എടുക്കുന്ന കാര്യം അറിയാല്ലോ കാരണം എനിക്ക് കുട്ടികൾക്ക്‌ ടീപ്പം നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്നത് തന്നെ സ്വയം നമ്മൾ പഠിക്കുന്നത് തന്നെ നമ്മുടെ മ മരങ്ങളെയും തൂണുകളെ ഒക്കെ പഠിപ്പിക്കുന്ന രീതിയില് പഠിപ്പിച്ചി ട്ടാണ് നമ്മള് പഠിക്കുന്ന കാര്യം പണ്ട് മുതലേ എനിക്ക് ഈ ഒരു ഫീൽഡിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അത് തന്നെ ഇപ്പം ക കണ്ടിന്യൂ ചെയ്യണോ ന്നുള്ളൊരു ചിന്താഗതിയിലാണല്ലോ ഇപ്പം ഞാന് ബി എഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് അഡ്മിഷൻ കിട്ടിയിട്ട് എ എന്തായാലും ആ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആക്കണം അതെനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ് എന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്കാണ് ഇങ്ങനെ പോകുന്നത് ഞാന് ഇപ്പോ അങ്ങനെയൊക്കെയാ ചിന്തിക്കുന്നേ അതെ അത അത് പിന്നെ നമ്മളെ ഈ പീച്ചിങ് ന്ന് പറയുന്നത് നമ്മള് വെറും അറിവ് പകർന്ന് കൊടുക്കുന്നത് മാത്രമല്ലല്ലോ നമ്മളുടെ കുട്ടികളുടെ ജീവിതത്തില് രൂപപ്പെടുത്തുന്നതും അവള്ടെ സ്വപ്നങ്ങളെ നമ്മള് നിറവേറ്റുന്നതും അവര് നമ്മെ നേരായിട്ടുള്ള വഴി കാണിച്ച് കൊടുക്കുന്നതും ഇത് ഇതെല്ലാം ഉള്ളോരു മഹതായിട്ട് ഉള്ളോരു ദൗത്യം നമ്മടെ റെസ്പോൺസിബിലിറ്റി ഈ ടീച്ചിങ്ങ് അപ്പം നമ്മൾ പണ്ടാരോ പറയുന്ന പോലെ ഒരു നല്ല അധ്യാപകൻന്ന് പറയുന്നത് ഒരു നല്ല സമൂഹത്തിന്റെ ശില്പിയാണെന്നാ പറയുന്നത് അതായത് ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നമുക്ക് ഈ അദ്ധ്യാപകർക്ക് അതിൽ പങ്കുണ്ട് പിന്നെ അതാണിപ്പം ഞാൻ തൽക്കാലം ചിന്തിക്കുന്നത് അത് മാത്രല്ല ഇപ്പം ഈ ഒരു ഹോം ട്യൂഷന്റെ കാര്യം പറഞ്ഞില്ലേ ഇപ്പം കുട്ടികള ഒന്നും ഇപ്പം കിട്ടാറുല്ലാ അപ്പം ഓൺലൈനായിട്ട് ഇപ്പം ഇപ്പം ഈ ജോബൊക്കെ കിട്ടൂലെ അഡ്മിഷൻ കിട്ടുന്നണം വരെക്കെ വെറുതെ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്തെങ്കിലും ഒരു വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ഓൺലൈൻ ആയിട്ടുള്ളരു വർക്കൊക്കെ ഞാൻ നോക്കുന്നുണ്ട് അപ്പം അതും കൂടി ഒന്നും അതും ഞാൻ ടീച്ചിങ് തന്നെയാണ് മൈനായിട്ടു ഫോക്കസ് ചെയ്യുന്നത് അപ്പം അങ്ങന ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഉം പിന്നെ വേറേന്തൊക്കെയാണ് അപ്പം വേറെന്തൊക്കെ റെസിപ്പികളൊക്കെ നിനക്കറിയാം
വേറെ നമ്മള് നമ്മള് മെയിനായിട്ട് ഇതിനകത്ത് നമ്മള് നാടൻ വിഭവങ്ങളാണ് ഉൾപ്പെടു നമ്മള് നമ്മട ബോഡിക്ക് ഹെൽത്തി നമ്മട ശരീരത്തിന് നമ്മടെ ആരോഗ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ള നമ്മള് പഴമേറിയ ഫുഡുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തൻ തീരുമ ആ പഴയ ഫുഡുകളെല്ലാപ്പം അന്നം തിരിഞ്ഞു ന വാണല്ലോ അപ്പൊ അപ്പൊ അത ക്കാം വീണ്ടും അയിനെയൊക്കെ പുനർജീവിക്കാൻ വേണ്ടിയാണ് ഞാന് ആ ഇത് തൊടങ്ങുന്നത് തന്നെ വെറൈറ്റി ആയിട്ട് എ പഴമെയിൽ നിന്നും പുതുമയിലേക് ഫുള്ളൊരു വെറൈറ്റിയായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഉച്ചഒക്കെ ആവുമ്പോ നമ്മള് വീട്ടിലൂണ് അത് അല്ലെ പൊതിച്ചോറ് ഏറ്റവുംങ്ങനെ ഏറ്റവും മിസ്സ് ചെയ്യുന്നത് പൊതിചോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് പൊതിചോ ചോറ്ന്ന് പറയുന്നത് അതും പക്ഷൊ ഞാൻ അങ്ങനെരു ഉദ്ദേശണ്ട് പൊതിച്ചോറ് ചോറും അയിനാത്തു ഒരു ചിരി ഇഞ്ചിഒക്കെ ഇട്ട് അരച്ചിരി ചമ്മന്തി ഒരു മുട്ട വറുത്തത് ഒരു മീൻ വറുത്തത് അല്ലെ ഒരു വിഴുക്ക് വരട്ടി ഒരു ഇച്ചരി വിയല് ഇച്ചിരി അച്ചാറ് ആ പിന്നെ ആ ഒരു ഒരു കൊണ്ടാട്ടംമൊ ളക് ഇതൊക്കെ ഉൾപ്പെടുത്തി ഒരു പൊതിച്ചോറന്നുള്ളരു തീരുമാനത്തിലാണ് ഉ ഉച്ചക്ക് പിന്നെ വൈകിട്ടൊക്കെ ആവുമ്പോ ഒരു മൂന്ന് മണിക്കെആകുമ്പോ ഇച്ചി കപ്പയും ഇച്ചി മീൻകറിയും അല്ലേ ഇച്ചിരി മ മത്തി മുളക ഇട്ട് പറ്റിച്ചതോ അല്ല കുരുമുളകിട്ട് പറ്റിച്ചതോ അങ്ങനെയൊക്കെയള്ള ഒരു രീതി ഒരു തീരുമാനത്തിലാണ് അങ്ങനെയൊക്കെ അതൊക്കെ നമ്മുടെ റെസിപ്പി നമ്മുടെ വിഭവങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളരു മെനു മെനു കാർഡ് തന്നെ ഞൻ അത് ഇപ്പ തന്നെ അത് തയ്യാറാക്കി കഴിഞ്ഞ വേണം എന്തൊക്കെ ചെയത സക്സസ് ആവും അത് ജനങ്ങളില ക്കെ എങ്ങനെ ആക്ക കർഷിക്കും എങ്ങ അങ്ങനെയൊക്കെയുള്ള രീതി ക്കെ ഞാനിപ്പോഴേ അതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കയാണ് ഇതെല്ലാം പഠിച്ചു ആധികാരികമായി ഇതിനെ പറ്റി എല്ലാം പഠിച്ചതിനന് ശേഷം ഇത് തുടങ്ങാം എന്നുള്ളരു ചിന്തയിലാണ്
വളരെ നല്ല കാര്യം വളരെ നല്ല കാര്യം എല്ലാം നടക്കട്ടെ എല്ലാം നടക്ക അപ്പം എല്ലാം നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം എന്തായാലും നിങ്ങളിപ്പം ഇത് ചിന്തിച്ച് വന്നതന്നെ ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് കാര്യം മറ്റ് സ്ത്രീകൾക്ക് ഇത് വലിയൊരു പ്രയ പ്രചോദനമാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാതെ നമ്മൾ സ്വയം പര്യാപ്തരാകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് മറ്റുള്ളരെ നമുക്ക് ആശ്രയിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് എന്തും ചെയ്യാൻ പറ്റും ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതേപോലെന്ന ആ, പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊറച്ചൊണ്ട്. എൻ്റെ ഹെൽത്ത് എൻ്റെ ഡയറ്റ് എല്ലാം എനികൊന്ന് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം അപ്പം ആ ഡോക്ടർ പറയുന്നത് ഫുഡൊക്കെ ഒന്ന് നോക്കാനെന്നാണ് ഇപ്പം മെയിനായിട്ടും ഞാനീ നല്ല ആഹാരങ്ങൾ കഴിക്കണം ഇപ്പം എൻ്റെ അടുത്ത് പറന്നേക്ക നള്ള ഒരു സമീകൃതാഹാരം കഴിക്കണമ എന്നൊക്കെയാണ് നമ്മുടെ പച്ചക്കറി പഴം പിന്നെ പാല് മുട്ട മത്സ്യം ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ഈ വക ആഹാരങ്ങളെക്കാളൊെ ഞാൻ മെയിന ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫാസ്റ്റ് ഫുഡ് ആയിരുന്നല്ലോ
ആ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ഹെൽത്ത് നമ്മുടെ ആരോഗ്യം നശിച്ചു കൊണ്ടിരിക്കും ക്കയാണ് നമ്മളിപ്പോ അതൊക്കെ മെയിന ആായിട്ടും ഒഴിവാക്കി നമ്മള് ആ ആ ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറികൾ പഴവർ ർഗങ്ങള് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് നമുക്ക് പറ്റുമെങ്കിൽ അതു തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ ഇടവേള കൃഷികൾ ചെയ്ത് കഴിഞ്ഞൽ നമുക്ക് നമ്മുടെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഒരു രണ്ട് തക്കാളി അല്ലെങ്കിൽ രണ്ട് വെണ്ടയ്ക്ക അതെല്ലാം കൂടി ഇവിടെ ഒരു സാമ്പാറായി അതൊരു കറി ആവത്തില്ലേ ആ അല്ല രണ്ട് കെഴങ്ങാലെ രണ്ട് ഓമക്ക തന്നെ ഏറ്റവും ഏറ്റവും വലിയ ഒരു ഒരു ഒരു ഹെൽത്തി ആ വെജിറ്റബിൾ ആണ് ഓമക്ക അതായത് പപ്പായ അത് ഏ പ്രത്യേകിച്ച് നമ്മൾ തോരൻ അല്ലെ നമ്മുടെ സാമ്പാറാ മെയിനായിട്ടും ഞാനും സാമ്പാറിനകത്തിടാനാണ് ഓമയ്ക്ക ഉപയോഗിക്കാറ് അല്ലെ അച്ചാറ് അച്ചാറിനെ പറ്റി അറിയാവോ ഓമയ്ക്ക അച്ചാറിനെ പറ്റി അറിയാവോ ഏറ്റവും നമ്മൾ മാങ്ങാ അച്ചാറിനക്കായും നമ്മള് മുന്നിൽ നി നിക്കതിന്റെ ടേസ്റ്റ് അപ്പം ഓമയ്ക്ക പിന്നെ ചീരയും നമ്മുടെ വീട്ടിലൊക്കെ ചീര പിന്നെ പയറ് കൃഷി ചെയ്യാ പയറിന്റെ ഇല തന്നെ ഏറ്റവും നല്ല നമ്മുടെ ആ കണ്ണിന്റെ കാഴ്ചയ്ക്കായാലും ഈ ഇലവർഗ്ഗങ്ങളിൽ തന്നെ ഏറ്റവും രാജാവ് എന്ന് പറയുന്ന മുരിങ്ങയിയ നമ്മുടെ വീട്ടിൽ ആര യും വീട്ടിലില്ലാത്ത ഒരു സാധനമാണ് മുരിങ്ങയില മുരിങ്ങയിലക്കറി അല്ലെങ്കിൽ മുരിങ്ങയില തോരൻ വെള്ളം നമ്മുടെ കണ്ണിന്റെ കാഴ്ചയ്ക്കായാലും നമ്മുടെ നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ വൈറ്റമിൻസ് വൈറ്റമിൻസ് കെ ആ ഇതൊക്കെ നമ്മുടെ ഇല ഇലവർഗങ്ങളിലൊക്കെ അടങ്ങിയി ട്ടുണ്ട് ഇതൊക്കെ തോരൻ വച്ച് ഇത് നമ്മുടെ ഫുഡ് നമ്മുടെ ചോറ് കുറച്ചുകൊണ്ട് നമ്മുടെ ഇതൊക്കെ ഇച്ചിരി കൂട്ടി കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ചോറ് ഇച്ചിരി കുറക്കുന്നതായിരിക്കും നല്ലത് അതും അത്ര കൂടുതലായാ നമ്മുടെ ഷുഗറ് ഷുഗറ് കാരണാ കാര്യാക്കാ കാരണാണ് ഈ ചോറെന്ന് പറയുന്ന സാധനം ചോറൊന്ന് കുറച്ചുകൊണ്ട് നമ്മുടെ ഇലവർഗങ്ങൾ കൂട്ടി കഴിക്കുമ്പോൾ നമ്മുടെ ആ പ പതിയെ നമ്മുടെ പഴയ ആരോഗ്യൊക്കെ നമുക്ക് വീണ്ടെടുക്കാം
അതെ ഇപ്പൊ ഡോക്ടർ എന്നോടത് പറ
ഓ ഫുഡ്ഢിൻ ഫുഡിനകത്തു ഇതൊക്കെയൊന്ന് ഉൾക്കൊ നോക്കും പിന്നെ മാ മാ കൊച്ചു കൊച്ചു മത്സ്യങ്ങള് ഏറ്റവും വലിയ മത്സ്യോന്നും വേണ്ട കൊച്ച് കൊച്ച് ചൂട, മത്തി ചൂടയിലും, മത്തി മത്തിയിലുമുള്ള പോഷകം പോലെ മറ്റൊന്നിലുമില്ല ചൂടയും മത്തിയും ഒക്കെ നമ്മുടെ ഡെയിലി ഫുഡിനകത്തൊന്ന് ഉൾപ്പെടുത്തി നോക്കണം പിന്നെ മുട്ട പുഴുങ്ങിയത് ഏത്തക്ക ഏത്തക്ക പച്ചയ്ക്ക്‌ തിന്ന വേ ഏത്തക്കയൊക്കെ പുഴുങ്ങി കഴിക്കുന്നത് നല്ല ആയിരിക്കും ആ പിന്നീട് പിന്നെ എന്താ പാല് അത് നന്നായിട്ട് വെട്ടി തെളപ്പിച്ച് പാല് കുടി ക്കുക അതൊക്കെ നമ്മുടെ ഫുഡിനകത്ത് ഡെയിലി ഉള്ള ഫുഡിനകത്ത് ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ഫാസ്റ്റ് ഫുഡിലോട്ട് പോവാൻ തോന്നും നമ്മള് നമ്മുടെ ആരോഗ്യം കണ്ട്രോള് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാ പിന്നെ നമ്മൾ അതിനകത്തങ്ങ് അഡി ക്റ്റായി പോകും പിന്നെ വെള്ളം കുടിക്കുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും നമ്മള് ഡെയിലി കുടിക്കണം എന്നാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നമ്മള് വെള്ളം കുടിക്കണം ബോഡിയിലെ ജലാംശം കുറയുന്നത് തന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും വൈറ്റുവേദന ആ യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെ പല ഒരുപാട് രോഗങ്ങളില് നമ്മുടെ ബ്ലഡ് നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കണമെങ്കിൽ പോലും നമ്മുടെ ജലാംശം കൂടുതലായാലേ അത് ആ